ഉം ഹലോ
ആഹ്
കേക്കുന്നുണ്ടോ
കേക്ക്ണ്
ഉം എന്താ വിശേഷം
നല്ല വിശേഷം
ഉം മഴക്കെ ഉണ്ടോ
മഴ ഇന്ന്പ്പോന്ന് രു ചെറിയൊരു ചാറ്റാലൊക്കെണ്ട് മഴ ഉം ഇന്നലിം മിനിഞ്ഞാന്നക്കെ വൈകുന്നാരയ്നി മഴ
ഉം ഉം ഇവിടെ രണ്ട് മൂന്ന് ദിവ്സായിട്ട് നല്ല മഴയാ
ഉം
ഉം മക്കളൊക്കെ
സ്കൂള് പോയി
ഉം ഉം
ആ ഒരാള്ണ്ട് ഒറങ്ങാണ്
ആഹ് ആ ഇവിടെ ഒരാള് സ്കൂളിൽ പോയി ഒരാൾ ഉറങ്ങുന്നു ഉം
എത്രായി ഉറങ്ങും
അവടെ ഒറങ്ങുന്നയാൾക്ക് രണ്ട് വയസ് ഉം അവിടെയോ
രണ്ടര വയസ്സ്
രണ്ടര ആഹ് എന്നും ഒറങ്ങോ ഉച്ചയാവുമ്പോ
ഇല്ല ഒന്നും ഉറങ്ങൊന്നുല്ല എന്തപ്പ എ ന്ത്യാവോ അങ്ങനെ തോള് കിടന്നുറങ്ങിയത്
ആഹ് ആ തണുപ്പൊക്കെല്ല അത് കൊണ്ടായിരിക്കും ഉം
ഭക്ഷണം കഴിച്ചോ
ആ കഴിച്ചതേ ഉള്ളു ഇപ്പം
ഉം
ഉം
പനിയൊക്കെ ഇണ്ടോ അവ്ടെ ന രോഗങ്ങളൊക്കെ പനിയാര
ആ പനിയൊന്നും ഇതുവരെ തൊടങ്ങിയില്ല ഇനിയിപ്പോ ഉടനെ വരും സ്കൂള് തുറന്നല്ലോ സ്കൂൾ അടച്ചിരുന്നപ്പോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോ സ്കൂള് തുറന്നത് കൊണ്ട്
ഉം
ഓരാരുത്തർക്ക് ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ടുണ്ട്
പനിക്ക് പേടിയാണ് ഇപ്പെ ഉം എല്ലാർക്കും വരും
ഉം ഉം ഇപ്പൊ വീണ്ടും ഓരോരോ അസുഖങ്ങളല്ലേ പഴയതുപോലെ തന്നെ
ഓരോ അസുഖങ്ങള അയ്ന് ഓരോ പേരുകളും പേര് കേൾക്കുമ്പോ തന്നെ പേടിയാ
പേടിയ അതെ അതെ അതെ ഇതിപ്പോ എന്തോ അസുഖംന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവ പ പനിയാണൊ ചൊമയാണോ പനി വന്നാ അതേത് എ എന്നാ പനിയാണോറ ഇതില ചൊമ വന്ന അതുപോലെ തന്നെ.
അതെ
ല്ല രീതിയിലുള്ള അസുഖങ്ങളല്ലെ.
ഉം വേറെ
വേറെ എന്താ. ഇത് വെക്കേഷന് എവിടെങ്കിലൊക്കെ ട്രിപ്പകളൊക്കെ പോയരുന്നോ
പോയിട്ടില്ല
ആഹ്
പോവാൻ അവസരം ഇല്ലേനി ഇതേമാതിര്യന്നെ പനി ഏനി ഞ് മോക്ക് അപ്പ പിന്നെ എങ്ങോട്ടും പോയിട്ട്ന്നെ
ആ ഒഹ്
പനി ആയപ്പം മഞ്ഞപ്പിത്തേ നി തേങ്ങപ്പി പിന്ന ഒ ക്കും പോയില്ല. അതൊക്കെയ ഒടുക്കും പോവാൻ കഴിൂല്ലല്ലോ.
അതെ പനി കൂടിയിട്ട് മഞ്ഞപ്പിത്ത ആയതാണോ
അല്ല മഞ്ഞപ്പിത്തന്നെ ആ പനി ഇല്ലേനി അല്ലാതെ
ആഹാ
അല്ലാ പനി ഇല്ലേനിശ്യ മഞ്ഞ പിത്തായോണ്ട്ത് അങ്ങട്ട് ടെസ്റ്റ് ചെയ്തപ്പ ക്ഷീണം കൊഴക്കായിട്ടേ പനി വർല്ലട്ങ്ങിന് ഭയങ്കര ക്ഷീണേന്. ആ ക്ഷീണം കൊണ്ടയി കാണിച്ചത
ഉം ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെ. ണ്ട് ഇപ്പം പഴുതുപോലെ ആയോ
ആഹ് അതുപോലെ ആയി അതാ സ്കൂൾ വെക്കേഷല്ലനിലേ നി.
അതേല്ലേ
സ്കൂള് പൂട്ടിയ രീതിയിലായിരുന്നു. അപ്പൊ പിന്നെ ഒട്. ക്കും പോവാൻ കഴിഞ്ഞിട്ടില്ല
ആഹാ
വെക്കേശല്ല ഏതാതണ്ട്
ഉം ഉം
ഒക്കെ മാല റെഡിയായി. ഇപ്പ സ്കൂളൊക്കെ പോവലെടുത്തി ഉം
ആ ഇവിടെ ഇപ്പൊ കാറച്ച് ഒരു ര മൂന്നാല് മാസ വായിട്ട് കൊഴപ്പൊന്നുല്ല അല്ലെങ്കിൽ ഒരാ. മറ്റ്യാേളും ന് ഉം പനിയോ സ്കൂളിൽ നിന്ന് വരുമ്പഴത്തേക്കിനും എന്തെങ്കിലും ആയിട്ട് വരും വീട്ടിൽ വന്ന കഴിഞ്ഞാ പിന്നെ കുഞ്ഞിനായി.
ആഹാ.
ഉം.
ആല്ല അടുത്ത അങ്ങ ആർക്കെങ്കിലും ഒരാക്കെ ഇണ്ടായാ മതി പിന്നെ എല്ലാർക്കും. പക്ഷെ ഇതെന്താ അറില്ല. ആ പിന്നെ മഞ്ഞപ്പീത്ത അങ്ങനെ ആർക്കും വന്നിട്ടില്ല ഓ. കനെ വന്നിട്ടുള്ളേന്. പിന്നെ ആർക്കും വന്നിട്ടില്ല അത് അങ്ങനാ ണ്ട്മാറി ഉം. ആഹാ അതാണ്. പേട്യേനി ഓള കൂ. അ എല്ലാരും ഒപ്പന്ന് എല്ലാരും. റൊപങ്ങനെ ഇതാാവുമ്പളേ.
അതെ അതെ.
പേടി ഏയ്ഞ്ഞ് ഇഞാർക്ക് വരരത് ഇഞ്ഞ് നിക്കേനി. എർക്കും വന്നിട്ട് ല്ല വരാതെക്കട്ടെ.
അയ്യോ അതെ അതെ അതെ.
അങ്ങനെ ഓരോരോ പനികളോ ഓരോന്നും ങ്ങനെ കേൾക്കല്ല ഇപ്പൊ.
ഉം അതെ അതെ ഓരോ അസുഖങ്ങളാണ്.
ഉ മഴ പെയ്താ തന്നെ അങ്ങനെ ഓരോന്ന് വരും. ല ചെയ്യാത എറ്റ വഷ സ്കൂള് ആഹ
ഈ ചൂട് വരുമ്പോ. ത്തേന് ചൂടിൻ്റെതായ കണ്ണിനസുഖം അതുപോലെ ചൂടു പനി. അങ്ങനെ എപ്പോഴും ഉണ്ട് എന്തെങ്കിലുമൊക്കെ.
ആയിട്ടുണ്ട് ഉം.
ഉ അവിടെ എന്താ കൃഷിയൊക്കെ.
കൃഷി ഇപ്പൊ കാര്യയമായിട്ട് ഒന്നൊന്നും ചെയ്തിട്ടില്ല നമ്മുക്ക് വീട് പണിയാണ്. അപ്പഞ്ഞ കഴിഞ്ഞിട്ട് ഈ ആഴ്ചയാണ് ഇങ്ങനെ എന്റെ ഇടൽ ചെയ്യുമ്പോൾ നമ്മക്ക് പിന്നെ. അങ്ങോട്ട് ഇട്ടും വലിച്ചിടല ആകുമ്പോ ഒരു കെതികട് ആണ് ഇ വീർപ്പ. ഇിട്ട് വേണം അവിയൊക്കെ ചെയ്യാന.
ചെയ്യേണ്ടി ഇപ്പൊ ഇപ്പൊ താമസിക്കുന്നിടുത്ത് തന്നെ വീട് പണിയാണോ അതോ.
ആ താമസിക്കുന്ന അടുത്തന്നെ കൊറച്ചെനം പോവാണ്ട്. ന്നാ നടക്കാൻ മാത്രള്ളൂ.
ഉം ഞങ്ങക്കും അതെ ഞങ്ങളുടെ അതെ വീട് പണി നടന്നുകൊണ്ടിരിക്ക ഞങ്ങളിപ്പം. ഇപ്പം ഒരു ഉം രണ്ടു മാസമായിട്ട് വാടകക്കാ താമസിക്കുന്നേ.
മ് അതൊണ്ട് ഇപ്പോ ഏകദേശം കഴിഞ്ഞു പാർക്കാനായി തുടങ്ങീയിക്ക്ണ്.
ഉം ഞങ്ങളേത് വാർക്ക് കഴിഞ്ഞു ഞങ്ങളടേത് തേപ്പ് തുടങ്ങി തേപ്പ് പകുതിയായി. മഴയപ്പോഴേക്കും രണ്ടാഴ്ചയായിട്ട് ഇപ്പം നിർത്തി വെച്ചിരിക്കുക.
ഇത് പാർക്കാനായിനിപ്പ പൈന്റടി കൂടി ഇണ്ട്. അത് കഴിഞ്ഞാ പിന്നെ പാർക്ക.
ഉ മഴയ റ്റ കൂതെ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങണംന്ന് ഒത്തിരിക്കുന്നു
ഉം. പിന്നെ ഇവിടെ ഇവിടുന്ന് നടന്ന നടക്കാനുള്ള ദൂരേ ഉള്ളു.
അവിടെ എങ്ങനെ ഗ്യാസിന്റെ ഇതൊക്കെ ഗ്യാസ് കിട്ടാനുണ്ടോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അതിൻ്റെ.
ഗ്യാസ് കിട്ടാറ് ഇപ്പ ഇതുവരെ ബുദ്ധിമുട്ടായിട്ടില്ല
ഇല്ല ആഹ്
ഉം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിറക് ഉണ്ട് പിന്നെ അതി്മ കൂടും ഉം അത് പിന്നെ നമ്മള് ഓരോന്ന് വേഗം വേഗംആക്കിയാല് വിറകടപ്പിന് ഒക്കൂല
ആ അതെ ആ വിറവുള്ളതോണ്ട് പിന്നെ കൊഴപ്പമില്ല ഇവിടെ വിറകില്ല നമ്മള് ഗ്യാസിൽ തന്നെയ എല്ല ഉപയോഗിക്കുന്നുന്നത്
പിന്നെ വിറകുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വേറെ ആക്കും അപ്പൊ പിന്നെ അങ്ങനെ ഗ്യാസ് വല്ലതെ ആവില്ല
ആവത്തില്ല എത്ര നാളത്തേക്കിനുണ്ടൊരു കുറ്റി ഗ്യാസൊക്കെ?
ആ ഒര് രണ്ട് രണ്ടാസം
ഉം ഹും ഉണ്ടാവും
രണ്ട് മാസം വേ വേറെ കിട്ടും
വെറകുണ്ട് ആഹ് വെറകാകുമ്പോ ചോറൊക്കെ വെക്കുന്ന വെറക്
ആഹ് ഫുൾ ആ അത് വെറകുമ്മ തന്നെ മ്മ ഗ്യാസ്മ വെക്കല്ല വെറകുമ്മ വെക്ക അതാണ് നമുക്കിഷ് വെറക് വെച്ചാലൊ
ട്ടാം പാടാണെ വെടെ വെറകിന് ഭയങ്കര വെലയു ആണ് കിട്ടാനു ല്ല അഅ് കൊണ്ടാ പിന്നെ ആ വെറകിന്റെ വെല വെച്ച് നോക്കുമ്പോ നമുക്ക് ഗ്യാസാ ലാഭം.
ഏഹ് ആഹ് വെറക്നല്ല റെ ന്താണ് നമ്മുക്ക് പിന്നെ നമ്മളെ തൊടീന്നൊക്കെ വെ ട്ട്ണന്നെണ്ട് പിന്നങ്ങനെ
ആഹ് ഹ ഹ
അതെട്ക്കും
ഉം ഊം
ഉം മാ വാങ്ങലില്ല
വാങ്ങലില്ല ആഹ് അ ഇവിടെ നമുക്ക് വെറ അമ്മങ്ങനെ വാങ്ങണം അല്ലാണ്ട് വിടെ ഏലൊ ആണ് കൃഷി കൂടുതലും അതുകൊണ്ട് എം വെറക് കൊറവാ.
ഉം
അല്ലെ പിന്നെ തടിയൊക്കെ മേടിച്ച് ഉം വെട്ടുന്നടുത്ത് പോയി നമ്മൾ അറക്കുന്നിടത്ത് പോയി വെലയ്ക്ക് വാങ്ങണം
അപ്പ അങ്ങനോക്കാണെങ്കി ഈ ഗ്യാസല്ലെ ലാഭോ
ഗ്യാസ് തന്നെയ ലാഭം അതെ വെറകിന് ഒരു വണ്ടി ചെറിയ വണ്ടിക്കൊക്കെ നല്ല വെലയാകുവേ
ഏഹ്
പ്പ ഗ്യാസിന്‌ന്ന് പറഞ്ഞാ എത്രൊ ആകൊന്നില്ലല്ലോ അതുപോലെ വെറക് തന്നെ കത്തിക്കുമ്പൊ അതൊരു രണ്ടു മാസത്തേക്കിനു പയോഗിച്ചാലും രണ്ടു മാസം ഗ്യാസെടുത്താ പോലും ആ വെറകിന്റെ പൈസ ആവുന്നില്ല
ആഹ്
ഉം അതു കൊണ്ടിപ്പം ഏ താ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം ഏ വീട് മാറിക്ക ഴിയുമ്പോഴത്തേക്കിന് അവടെ ഇച്ചിരി ത്ഏ എ തൊടിലൊക്കെ വെറക് കൊർച്ചൊക്കെ ഉണ്ട്.
ഏഹ്
അപ്പത്യാവശ്യം ചോറ് വെക്കാനും വെള്ളം ചൂടാക്കാനൊക്കെ വെറക് ഏട് കത്തിക്കണംന്നോർത്താ ഇരിക്കുന്നെ
പിന്നെ വേറെന്താ? വൈട്ടത്തേ നൊക്കെ വൈട്ടത്തേക്കെനി ഫുഡ് വെക്കണോ?
ഫുഡ് വേണ്ട ഒക്കെ രാവിലെ തന്നാണ് വെക്കും രാവിലെ ആഹ് വൈകീട്ട് പിന്നെ അയിന് ഒരു നിപ്പ് നിക്കാ കയ്യൂല രാവിലെ തന്നെ ണ്ടാക്കുമ്പൊക്ക ണ്ടാക്കും.
അതെല്ലേ ആഹ് ആഹ് ഇവിടെ അതെ രാവിലെ ഉം വെക്കുന്ന വൈകിട്ടത്തിനോടെ കൂട്ടിയിട്ടേ വെക്കുള്ളു.
പിന്നെ വൈകുന്നേരത്തിന് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് വേണം. എല്ലാ അ ഓൽക്ക് നിർബന്ധാ
സ്നാക്സ് ഉണ്ടാക്കോ അതോ
ആഹ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കൂ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും ഉം അത്.
ആഹ് ആ ഇവിടെ രാവി സ്കൂൾ വിട്ട് വരുമ്പോ രാവിലെ ഉം ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും ഇല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും കഴിക്കും
ഉം രാവിലക്കെത്തപ്പോ ഇവിടെ പറ്റൂല ഉണ്ടായാലും പറ്റൂല ഓൽക്ക് വേണ്ടാറിം അപ്പൊ പിന്നെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി വെയ്ക്കും അല്ലെങ്കിൽ വാങ്ങി കൊട്ന്നക്കും ഉം
പിന്നെ ബേക്കറി ഒരുപാട് കഴിക്കാതിരിക്കുന്നല്ല നമ്മള് തന്നെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത ഏറ്റവും നല്ലത്.
ആഹ് അതാണ് പിന്നെ എണ്ണേല് ഉള്ളതല്ലെ എണ്ണേല് ഉള്ളത് നമ്മള് തന്നെ ഉണ്ടാക്കണം. നല്ലതല്ല എണ്ണേള്ളതേ പറ്റുള്ളൂ
അതെ പറ്റുള്ളൂ അതെ.
ഞമ്മൾ ഉണ്ടാക്കണംന്ന് പാടും ആ ആയിക്കോട്ടെ ശരി
ഓക്കെ